ഹലോ ആഹ്‌ കേക്കാൻ പറ്റ്ണ് ല്ലെ
കേക്കാൻ പറ്റുന്നുണ്ട് കേക്കാൻ പറ്റുന്നുണ്ട്
ഓഹ ന്താ ങ്ങള വർത്താനൊക്കെ
വർത്താനം ഉമ് പാചക ആയാലോ ഫുഡ് ഉണ്ടാക്കാനെ കുറിച്ച ഫുഡ് ഉണ്ടാക്കാനെ കുറിച്ച് പറയാം
അഹ് ഏറ്റവും കൂടുതല്
തെ ഒരു നമ്മുക്കൊരു ചിക്കൻ കിട്ട് ന്ന് വെച്ചോ കിട്ടി അപ്പൊ നമ്മള ഏഹ് ഏഹ് അതിനെ നമ്മൾ എന്തൊക്കെ ചെയ്യും
ആവോ
പല പല വിഭങ്ങൾ ഉണ്ടാക്കത്തില്ലേ ചി ചിക്കന കൊണ്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുവായിരിക്കും അതെ അതെ
സമൂസ ചിക്കൻ റോള് ഏയ് ഒക്കെ ഇഷ്ടമുള്ള ആളാണോ ഏയ് അങ്ങനത്തെ സന പൊരികൾ എണ്ണക്കടികളൊക്കെ ഇഷ്ടപ്പെട്ട ആളാണോ എങ്ങനത്തെ ആളാണ് ങ്ങള്
അങ്ങനെല്ലാം ഇഷ്ട ആടാ
ഉം ഇങ്ങൾ സമൂസ ഒക്കെ എങ്ങനെ അവിടെ ഇണ്ടാക്ക?
ഇവിടെ വെജിറ്റബിൾ സമോസമൂസെ കാണിച്ചിട്ടുള്ളത് അല്ലാത്തെ.
ഓഹ് ചിക്കൻസമൂസകയിച്ചിട്ടില്ല?
ഇല്ല. ചിക്കൻ റോൾ അല്ലാത്തത് കഴിച്ചിട്ടുണ്ട് അല്ലാത്ത ചിക്കൻ റോൾ അങ്ങനെ കഴിച്ചി
ചിക്കൻ റോൾ അങ്ങന കഴിച്ചിട്ടുണ്ട് സമൂസ ആയിട്ട് കഴിച്ചിട്ടില്ല. ഓ വെജിറ്റബിൾ ഉണ്ടാക്കണം അത് തന്നെ. ചിക്കൻ സമൂസ ഉണ്ടാക്കിയൊക്കെണ്ടി നല്ല ടേസ്റ്റ് ആണ്.
ആ.
ഓ ചിക്കൻ സമൂസ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാല് ആദ്യംസവാള വാട്ട. നമ്മളെവിടെ ഹലോ. ആ സവാള വാട്ട. ആ ഒരു പാൻ അടുപ്പത്ത് വെക്കുക.
ഉം.
എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയാലോ വെളിച്ചെണ്ണേ ഞങ്ങളിവ്ടെ വെളിച്ച്
വെളിച്ചെണ്ണയാണ് കൂടുതാൽ നല്ലത് അപ്പ ഇപ്പം മറ്റേഓയിലെന്നും. ഉപയോഗിക്കുന്നത് നല്ലതല്ല ശരിയായിട്ടുള്ള ആം.
അപ്പൊ വെളിച്ചെണ്ണ ഉറ്റിക്ക ആക്കഉറ്റുക. അയിക്ക് കൊറച്ച് പാര.
മ്മ്.
പാർഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ പാർഞ്ഞതിന് ശേഷംത് ചൂടായി വരുമ്പം. സവാളആയിക്കിട.
ആ.
സവാള ഇട്ട് കഴിഞ്ഞിട്ട് അത് നല്ലോം വഴറ്റയാ വഴറ്റി കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു ഇച്ചിരി ഇഞ്ചി. വെളത്തുള്ളി പേസ്റ്റ് അയ്കിട.
ആ.
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം ഓ ആ ചെരുവ് ഇഞ്ചിവെള് വെളുത്തുള്ളിയിം പേസ്റ്റ് ആക്കിയാണ് ഒരു ഇചിരി ഒരു രണ്ട് വെളുത്തുള്ളി ചതക്കിയതും ഈ എനി ചെറിയ കഷ്ണം ഇഞ്ചി ചതക്കിയത് ഇട്ട് കൊടുക്ക ആ സവാളേക്ക്.
ആഹ്.
ആ നല്ലോ വായിറ്റിയതിന് ശേഷം ചിക്കൻ എടുക്ക എല്ലില്ലാത്ത ചിക്കൻ ആകണം.
ആ ചിക്കന്നെ എല്ല് ഇല്ലെന്ന് കളഞ്ഞിട്ടുള്ള നല്ല കഷ്ടമായിട്ടുള്ള ചിക്കൻ അതിനെ മുറിച്ചു മുറിച്ചെടുക്കണം. ആഹ കഷ്ണമല്ല ചെറിയ ചെറിയ കഷ്ണമാക്കണം.
ആ അ ആദ്യം ഒന്ന് വറക്കണം. കുടിച്ചാ മ വേണല്ലോ ചിക്കന്. ഞങ്ങളങ്ങനെ കാട്ട ന്നട്ട് ചെറുതായി ചെറിയ ചെറിയ പീസായിട്ട് ആ മ്മ് ഉള്ളീം ഇഞ്ചി വെളുത്തുള്ളിട്ട ശേഷം. അത് അതിലേക്ക് ഈ ചിക്കൻ ഇട. അതിലേക്ക് ഒരു ത്തിരി കുരുമോള ഉപ്പ്പൊടിയുംഒരുഇത്തിരി മഞ്ഞ പൊടിയും ഇട ഒരു നുള്ള് ഒരു ടേബിൾസ്പൂൺ. സ്പൂന്റെ ഒരു നുള്ള് ഇട്ടാമതി തോനന്നും ഇടരുത്ട്ടോ ഒരു തൈര് ഉ പു ഒരുത്തിരി. ഒരു കൊറച്ച് രണ്ട് തണ്ട് കറിവേപ്പിന്റെല ഇടാ.
ആഹ.
എന്നിട്ട് അത് എടുത്തതിന് ശേഷം ആ ഓല ഒന്ന ചുറ്റി കൊൊടുക്കുക ആ റോളിന്റെ ഉള്ളക് ഈ ഫില്ലിങ് നിറചാണ്ട് മൈദ സൈഡ് ഭാഗം ഓട്ടിച്ചച്ച്
ആഹ അതെ നമ്മള സമുസന്ന് പറയുമ്പോ നമ റെഡിമെയ്ഡ് വങ്ങുന്ന സാധന അല്ലേ
ആ ഓ റെഡിമെയഡ് ആ് റെഡിമെയഡ് കിട്ടും ഞമ്മക്ക് ആ സാധനത്തിന് ആ ഓലക്ക് ഞമ്മളെ നാട്ടില് എപ്പത് രൂപയാണ്
ഉം
ആ ആ അഹ് നല്ലോണം കോണായിട്ട് മടക്കിയതിന് ശേഷം മൈദ എടുത്ത് ഒട്ടിക്കുക
ആഹ
ചെയ്യേണ്ട ഭാഗമൊക്കെ ഫില്ലിംഗ് നെറച്ചാണ്ട്
ആഹ്
അങ്ങനെണ് വര അഹ് അത്യാവശ്യം നമ്മൾണ്ടാക്കിയ നമ്മളെന്നെ താവല്ലേ. എണ ഓയിൽ വെളിച്ചെണ്ണ നല്ലതോ നല്ലതാവും നല്ല ടേസ്റ്റ് ആവും ആഹ് ഒരു സമൂസക്ക് നമ്മൾ പത്ത് രൂപ കൊടു ഞമ്മക്ക് ഞമ്മക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ കഴിയും. അതാണ് നോക്കേണ്ടത്.
അതാണ് നോക്കേണ്ടത് അത് പിന്നെ നമുക്ക് നമുക്ക് ഈ ബു കടന്ന് വക്കാൻ പൊന്ന് കഴിക്കുന്ന നമ്മക്ക് അത് അതിൽ കൂടുതൽവേണേ കഴിക്കാം.
ആഹ് അതിൽ കൂടുതല് വേണെങ്കി കഴിക്കാ.
ആഹ് അതുവല്ല അ അതിനൊക്കാട്ടു നല്ല ആരോഗ്യയിരിക്കും നല്ലതായിരിക്കും. കടൽന്ന് വാങ്ങേക്കാട്ടെ എന്തുകൊണ്ടും എഴും നമ്മള് കടൽന്ന് നോക്കാ കടൽ നിന്ന് വാങ്ങുന്ന വീട്ടിലുണ്ടാക്ക ക്കുന്നതാണ് നല്ലത്. പക്ഷെ നമ്മള അത്പയോഗിക്കാ ചെയ്യുന്നില്ലല്ലോ കൂടുതലും നമ്മൾ കടന്ന് വാങ്ങിച്ച് ചിലപ്പം ചിലപ്പോ ചായകൽ കടന്ന് വപ്പം പോറത്തു പോയി വാങ്ങിക്കാന്ന് വെച്ച്
ആ പോ അയിന് ഉണ്ടാക്കാൻവെക്കുല ചിലർക്ക് ഉണ്ടാക്കാൻ വെയ് ഇ പിന്നെ വഴച്ചാലും ഇപ്പം മ്മളെ ഈ കുട്ടികളും മക്കളും ആയിട്ട് നമ്മുക്ക് പല ബിസിലായിരിക്കും ക്കുംമ്മള് പലലോലു പല പല ഇതായി അപ്പൊ ഇണ്ടാക്കാൻ കഴിയൂല. ആ അതാണ്. ഇപ്പൊ റെസ്റ്റോററ്റ്ത്തെ ഫുഡ് ആണ് എല്ലാവർക്കും വായക്ക ടേസ്റ്റ്. നമ്മളെ വീട്ടിലൊന്നും ഉണ്ടാക്കരുന്ന് ട്ടോ കൊള്ളത്തില്ല മക്കളൊക്കെ പറയും കൊള്ളത്തില്ല ഭക്ഷണം ഈ ഇപ്പൊതെ കാലം ഇപ്പം മന്തി ബിരിയാണി ഒക്കെ
ആ് എന്നും ഉണ്ടാക്കുന്ന അങ്ങോട്ട ശരിയാകന്നില പിന്നെ പുറത്ത പോയി കഴിക്കാം
ആഹ അങ്ങനെൊ ഇഷ്ടാണ് നമുക്കൊക്കെ എല്ലാവർക്കും പൊതുവെ കുട്ടികളൾ ന്നല്ല ഇന്നത്തെ കാലത്ത് സമൂഹം െ വന്യവർക്കൊക്കെ അങ്ങനത്തെണലോ ഇഷ
അതെ ഇപ്പഴും പ്രായമ ഉുള്ളത് ഇപ്പ അങ്ങനൊയി തുടങ്ങി തുടങ്ങി പുറത്തു പോയി ആഹാരം കഴിക്കാനും മ് വീട്ടിലേെ ആഹാര അതിനെക്കാട്ട് കൂടുതും
ഇതൊക്കെ ര ഇതൊക്കെ രസമാണ് പക്ഷെ ഇതൊക്കെ രസമാണ്െന്ന് പറഞ്ഞാ പുൊറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുക ജ്യൂസിന്റെ കൂടെ സ്നാക്സ് കഴിക്കുക ഒക്കെ രസമായിട്ട് പോവല്ലോ അങ്ങനത്തെ ഓരോത്
വീട്ടിരിക്കും ഇപ്പൊ കഴിവുള്ള എല്ലാരും ഇങ്ങനെ പുറത്തു പോയി ആഹാരം അല്ലതന്നെ പുറത്ത് സഞ്ചരിക്കാനാണ് ഏറ്റവും കൂടുതൽ
ആഹ എല്ലാർക്കും അങ്ങനെ ഇഷ്ടം ഇങ്ങിട്ട് കറങ്ങി പോയി ഭക്ഷണം കഴിച്
വണ്ടി ഉണ്ടെങ്കിലേ
ആ വണ്ടിയക്കെണ്ട് ഉള് പോവും കറങ്ങി പൊന്ന് ന നല്ല രസമാണ് കറങ്ങുമ്പം പിന്നെ മനസ്സിന് സമാധാനം കിട്ടുകയും ചെയ്യും വീട്ടത്തെ എന്തൊക്കെങ്ങനെ പോയണ്ട് ആഹ പിന്നെ അ ഇ നക്കുമ്പ ഉച്ചക്ക് എന്താതിക്ക എന്താന്നല്ല ഇതല്ലേ ഓർക്കുന്നില്ലല്ലോ വേറെൊരു - ഇല്ലേ നമുക്ക്
അതാ
ഉം അങ്ങനെയാണ് കാര്യങ്ങൾ കഴിയണത് അങ്ങനെയൊക്കെ ആയൊണ്ട് പിന്നെപ്പ നമുക്ക് കൂടുതലായിട്ട് ഒന്നും നോക്കേണ്ടി ആവശ്യല്ല
പെട്ടെന്ന് ജോലി കഴി ബാക്കിയുള്ളതിനെക്കട്ടിലും ആഹ് ഉണ്ടകാം
ഉം
ടീക്കൻ ഞങ്ങൾ വെജിറ്റബിളിന്റെ സാധനേ കണ്ടിട്ടുള്ളൂ
ആഹ് എങ്ങനെ ണ്ടാക്ക ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടോ ഓ
അത് നമുക്ക് നോക്കാം ഉരുളക്കിഴങ്ങ ഒക്കെ വെച്ച
സമൂസക്കരുളങ്കി അങ്ങൊക്കിടൂവോ
അവക്കെ വെക്കം
ഓ പിന്നെ എന്താട ഗ്രീൻ ബീസ് കടല ആ ആ കടലയും ഉരുളങ്കിയങ്ങും സവാളയുംല്ലേ
അത അതെല്ലാം വയട്ടി നല്ലതോള വഴറ്റി അതെത് വെക്കും ഉം അങ്ങനെ കൂടുതല് ചെയ്യാനുള്ള ആഹ് ചെലതത് ചെലത് മാത്രമേ അതൊന്നും ഇല്ലാതെ ഉള്ളി മാത്രമായിട്ട് വേണേ വെ
ആഹ് ഉണ്ണിയപ്പം അങ്ങനത്തെ അപ്പങ്ങളൊക്കെ എണ്ടോ
ഒണ്ടൊണ്ട്‌
ആഹ് അതൊക്കെ മാവായിത്തേക്കാരല്ലേ എണ്ടാക്ക
വീട്ടിലുണ്ടാക്കും
ഓഹ് ഇങ്ങള് റെസ്റ്റോറന്റ്ക്ക്‌ ഇണ്ടാക്കി കൊടുക്കാറിണ്ടോ
ആഹ് എടക്കക്കെ എണ്ടാക്കാറെണ്ട്
ആഹ് അങ്ങനത്തെ ബിസിനസ് ചെയ്യാൻ താൽ പര്യള്ള ആളാണോ
അങ്ങനേ ഇപ്പ അങ്ങനെ നോക്കുന്നൊന്നുവില്ല
അങ്ങനൊക്കെയാ അല്ലേ
ആഹ്
പിന്നെന്താണ് ചെടിനോടക്കെ ഇഷ്ടപ്പെട്ട ആളാണോ
ചെടികളൊക്കെ ഇഷ്ട്ടാണ്.
ഉം ഉം നടും പോവും അങ്ങനൊക്കെല്ലേ ഓഹ് ആഹ് പിന്നെ ഫുഡ്ഡക്കെ എന്താ ഇന്തെന്താ കഴിച്ചത് മയ കൊ ഇപ്പിന്ന് ഉച്ചക്ക് ശേഷം മഴെണ്ട് രാവിലെന്നൊക്കെ വെയിലായിരുന്നു.
ഇപ്പഴെ നല്ലൊരു കോളു കൊല്ല്യാനൊക്കയൊണ്ട്.
ഏഹ് ആഹ് മഴേല്ലേ അവിടെങ്ങനെ തോട്, പൊഴ
ഒന്നുവി ഒന്നുവില്ല അങ്ങനത്തെ സാധങ്ങളൊന്നുവില്ല
പയെന്താ അവിടെ ഒന്നുവില്ലേ ആഹ്
അന്നും ഇല്ലാത്ത സ്ഥലവാ ഞങ്ങടേത് അതുകൊണ്ട് ഞങ്ങക്ക് വെള്ളപ്പൊക്കം
ഒന്നും വരൂലലെ അതോണ്ട് പേടിക്കാതെ ക്കാലോ
അതാണ് വെള്ളം പൊങ്ങുവെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല
അപ്പം കുട്ടികൾക്കൊക്കെ വെള്ളത്തിൽ ചാടാൻ താല്പര്യം ഉണ്ടകുമ്പോളൊക്കെ എന്താ ചെയ്യാ കുട്ടികൾക്കൊക്കെ വെള്ളത്തി പോവാനൊക്കെ താല്പര്യം ഉണ്ടാവില്ലെ മഴക്കാലൊക്കെ ആയാല്
അങ്ങനെ അങ്ങനെ താല്പര്യം വെള്ളത്തിലെല്ലാം ഞങ്ങൾ അല്ലാതെ കൊണ്ട്പോകും ഇവിടെ കൊണ്ടു പോകും ബീച്ച് കൊണ്ടുപോവും ആ ബീച്ചില് ആഹ് അതും ബീച്ചിൽ പോകണമെങ്കിൽ ഞങ്ങക്ക് ദൂരാണ് ഞങ്ങക്ക് ഞങ്ങളുടെ നാട്ടിൽ ബീച്ചില്ല ഞങ്ങള് അന്യ ജില്ലയി ങ്ങൾ കടാന്ന പിടിക്കണ
ആ അങ്ങനെ പോവലാലേ ആ
ക്ക് മാത്രം കടലില്ല
ഓ ഹോ അതുല്ല നല്ല നാടാണല്ലോ ടൗണിണ്ടോ ടൗൺ ണ്
ഞങ്ങൾ ടൗണിലാ പക്ഷെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല ബാധി ക്കത്തില്ല. ഉം. ഞങ്ങളടെ അങ്ങനൊരു സ്ഥലവാ സമതലവാ. ഒന്നും കേറത്തില്ല ഞങ്ങളുടെ പ്രദേശത്ത് ബാക്കിയുള്ളടത്തൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞങ്ങളുടെ പ്രദേശത്ത് അങ്ങനെ വെള്ളം കേറത്തില്ല ഉം മഴയത്തങ്ങനെ പ്രശ്നൊന്നുമില്ല പിന്നെ പിന്നെ സ്കൂളി പിന്നെ എല്ലാ കളക്ടർ അവധി കൊടുക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് അവധി കിട് ട്ടും. ചുമ്മാ വീട്ടും മഴ പെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ ര്യോന്നുല്ല ആ പിന്നെ കിട്ടുമ്പോ മഴ കൂടുകാ മ്പം അവധി കിട്ടുന്നതല്ലാതെ വേറെ വന്നുമില്ല
വേറെ അവധി ഒന്നും ഇല്ലല്ലേ അവിടെ വിദ്യാലയൊക്കെ എങ്ങനെ അടുത്തന്നെ ഉണ്ടോ വീടിന്റെടു
അതൊക്കെണ്ട് അതൊക്കെ ഇഷ്ടം പോലണ്ട് കൽക്കാരുണ്ട് അല്ലാത്തും ഉണ്ട് പ്രൈവറ്റ് ഉണ്ട്
ണോ എങ്ങനെയാണ് ഇപ്പൊ വിദ്യാലയങ്ങളൊക്കെ അവിടെ ഹലോ ഓ കുട്ടികളെ പഠിക്ക പഠിക്കാനൊക്കെ മിടുക്കനാണോ മിടു മടുക്കാനാണോ ഓഹ് പാസിന് ടോപ്പ്സാ ടോപ്പ ആണോ ഓഹ് ഓഹ് പ്പല്ലല്ലേ
എന്നാ പിന്നെ ശരിയ എന്നാലേ
ഏയ് ഓകെ എന്നാ ശരി ആഹ്